ഹലോ
എന്തെല്ല സുഖം തന്നെയാ
കേൾക്കുന്നുണ്ടോ
കേൾക്കുന്നുണ്ട്
ആഹ് എന്നാ നമ്മളിന്നിവിടെ നമ്മക്ക് ഭാഷേനെ പറ്റിട്ട് പറയാം
ആഹ് ആയിക്കോട്ടെ
ഏഹ് ഭാഷെന്തിരിച്ചാൽ പല നാട്ടിലും പല പല ഭാഷയാന്ന് നമ്മളിപ്പോ കേരളത്തി ല് നമ്മക്ക് നമ്മുടെ ഭാഷ മലയാളാണെങ്കില് വേറെ നാട്ട് പോയി കഴിഞ്ഞയിഞ്ഞാ അവര്ക്ക് വേറെ വേറെ ഭാഷയന്ന് നമ്മള് പറയുന്ന പോലെ അവർക്ക് മലയാളൊന്നല്ല മാത്രല്ല നമ്മളെ നാട്ടില് നമ്മക്ക് എല്ലാ ർക്കും ഒരു മലയാളം ന്നുള്ളൊരു ഭാഷ മാത്രെ ഒള്ളൂ വേറെ നാടുകളില് ഒരു നാട്ടിത്തന്നെ പല വിധത്തിലുള്ള ഭാഷണ്ട് അതായത് തമിള് തെളുങ്ക് അങ്ങനെ കന്നഡ അങ്ങനെയൊക്കെ ഓരോ നാട്ടില് വരുന്നുണ്ട് ഞാൻ കണ്ടെടത്തോളം നമ്മളെ മലയാളികൾക്ക് മാത്രേ മലയാളം ന്ന് പറഞ്ഞിട്ടൊരോ റ്റ ഭാഷയായിട്ടുള്ളൂ പിന്നെന്താന്ന് വെച്ചാ ഭാഷയില്ലെങ്കില് നമ്മക്ക് ആരോടും നമ്മളെ സന്തോഷം സങ്കടൊന്നും പങ്കു വെക്കാനോ ആരോടും ഒന്നും നമ്മക്ക് നമ്മളെ വികാരങ്ങൾ പറയാനൊന്നും പറ്റൂല ഭാഷന്ന് പറയുന്നതേ നമ്മക്ക് കിട്ടിയ ഒരു വല്യ അനുഗ്രഹന്ന് ഇങ്ങക്കെന്താ ഇയിനെ പറ്റിട്ട് കൂടുതല് പറയാന്ള്ളെ
ഇങ്ങള് എപ്പോഴെങ്കിലും ഈ ഭാഷ എന്താന്ന്ന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടോ ഈ ഭാഷ എന്ന സാധനം നമ്മടെ എടേൽ ഇല്ലായിരുന്നെങ്കില് എന്താവുമായിരുന്നു അവസ്ഥ ജനിച്ചുവീഴുന്ന ഒരു കുഞ്ഞ് വരെ കരയുന്നത് വെശപ്പ് കൊണ്ടോ വെഷമം കൊണ്ടോ ഒന്നുമല്ല അത് ആ കുഞ്ഞിന്റെ ഒരു ഭാഷയാന്ന് അവിടെ നിന്നാണ് നമ്മുടെയൊക്കെ ജീവിതം തൊടങ്ങുന്നത് തന്നെ നമ്മടെ മനസ്സില് ഒരുപാട് കാര്യങ്ങള്ണ്ടാവും സന്തോഷോം, സങ്കടോം, ദേഷ്യോം സ്നേഹോം അങ്ങനെ അതെല്ലാം ണ്ടാവുന്നതന്നെ ഏഹ് മറ്റൊരാളിലേക്ക് നമ്മളെ ഇതെല്ലാം എത്തിക്കണം ന്നുള്ള ഇത് ഒരു ആശയം കൊണ്ടുവരുന്നതിന്റെ ഭാഷയിലൂടെയാണ്
ഒരു മാധ്യമം വേണമല്ലോ ഒരു ആഹ് ഒരു പാലമാന്ന് ഭാഷ ഒരു ഒരു മാധ്യമം ഒരു നമ്മള് തമ്മില് അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കൂല്ലേ അങ്ങനെ സംസാരിക്കുന്നെങ്കില് ആടേം വേണം ഒരു ഭാഷ അല്ലെ
അതെ അതാന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ വികാരങ്ങള സന്തോഷങ്ങളോ സങ്കടങ്ങളൊക്കെ പങ്കിടാൻ എല്ലോ ഭാഷ വേണം പിന്നെ നമ്മള് നമ്മുടെ ഭാഷയെ സംരക്ഷിക്കും ഇപ്പം തന്നെ നോക്കും നമ്മളെ ഭാഷ മലയാളണ് നമ്മളെ കേരളക്കാരൊക്കെ ഭാഷ എന്നിട്ട് ഇപ്പോഴത്തെ വരുന്ന തലമുറകളല്ലോ ഇംഗ്ലീഷ് ക്കെ പഠിച്ചിട്ടാന്ന് വളരുന്നേ ഇംഗ്ലീഷ് പഠിക്കാന്ന് വെച്ചാരിച്ചാ അവർക്കും അവരമ്മമാർക്കും വീട്ടുകർക്കൊക്കെ അത് വല്യ കാര്യന്ന് പക്ഷെ നമ്മൾ നമ്മളെ ഭാഷേനെ മറന്നുകൊണ്ട് വേറെ ഭാഷ പഠിക്കന്നും കൊണ്ടൊന്നും അർത്ഥ ഇല്ല പിന്നെ ഇപ്പൊ ചേലോരുണ്ട് ഈ ഫേസ്ബുക്ക് വാട്സ്ആപ്പ് അതെല്ലാം ഉപയോഗിച്ചിട്ട് ഈ ഇംഗ്ലീഷും മലയാളവും കൂടി കൂട്ടിക്കല ന്നിട്ട് മംഗ്ലീഷ് ന്ന് ഒരു ഭാഷ പറയുന്നേ അതിപ്പ നമ്മളെ മലയാളത്തിന്റെ ആ ഒരു ഏഹ എന്താ പറയാ നമ്മള മലയാള ന്റെ സവിേഷത കളയ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷന്നുള്ളതിന്റെ സവിശേഷത കളയാ ചെയ്യുന്നത് നമ്മള് നമ്മളെ ഭാഷേനെ എപ്പോഴും സംരക്ഷിക്കാ
ആഹ അത് ഭാഷന്ന് പറയുന്നില്ലേ. അത് വെറും വാക്കുകൾ കൊണ്ട് മാത്രല്ല. നമ്മള് കണ്ണൊണ്ട് കാണിക്കുന്ന ആംഗ്യങ്ങളും. മുഖത്ത ഭാവങ്ങള് ഇതെല്ലാം ഒരു ഭാഷ തന്നെയന്ന്. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസവും. നി നമ്മളെ നാട്ടിലൊക്കെ ഒരുപാട് പശുക്കളെ നായളൊക്കെ കാണാറില്ലേ. അവരൊക്കെ കുറച്ച് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് അത് അവര് ഒരു തരം ഭാഷയാണ് നമുക്ക് നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് തീർക്കാൻ പറ്റൂ. പണ്ട് ഗുഹേയിൽ ജീവി ക്കുന്ന മനുഷ്യർല്ലോ ശബ്ദങ്ങളും ആംഗ്യങ്ങളും കാണിച്ചിട്ടാ തുടങ്ങീന്. പിന്നെ പിന്നെ അവര് അതിൽന്ന് ചില അർത്ഥങ്ങൾ കൊടുത്ത് അങ്ങനെയാണ് ഇന്ന്. കാണുന്ന ഈ വലിയ വലിയ ഭാഷകളൊക്കെ ഉണ്ടായത്.
ഭാഷ ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് കഥകള് പറയാൻ പറ്റുന്നത്. മുത്തശ്ശിമാർ പറഞ്ഞു തരുന്ന പണ്ടത്തെ കഥയും. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളും ഒക്കെ ഈ ഭാഷ കാരനാണ് ഉണ്ടായത്. അല്ലെ നിങ്ങൾക്ക്ന്താ തോന്നന്ന്.
അതെ നമ്മളെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹയിട്ടാണ്. നമ്മള് ബ മനുഷ്യനെകണട് ഭാഷ ഇല്ലെങ്കില്. നമുക്ക് ആരോട് വർത്താനം പറയാനോ ആരും പറയുന്നേ നമുക്ക് മനസ്സിലാക്കാനോ ഒന്നും പറ്റൂല. ഇപ്പം തന്നെ നമ്മള അറിവ് മനസ്സിലാക്കുന്നതു. നമുക്ക് ഓരോരുത്തരും നല്ല നല്ല കാര്യങ്ങൾ പറയുമ്പോ നമുക്ക് അതുപോലെ അനുസരിക്കാനും. അത് കേൾക്കാനുള്ള പറ്റുന്നത് നമുക്ക് ഭാഷ അറിയുന്ന കൊണ്ടാണ്. പിന്നെ ചില നാടുകളില്. പല നാട്ടിൽ പല ഭാഷിം. ഇപ്പൊ നമ്മള് വേറൊരു നാട്ടിൽ പോയിച്ച് നമ്മളെ ഭാഷ പറഞ്ഞ അത് അവർ മനസ്സിലാവണെന്നില്ല. അപ്പൊ നമ്മളെ പറ്റിക്കാനും എല്ലാം അവർക്ക് ഭയങ്കര എളുപ്പരിക്കും. നമ്മുക്ക് നമ്മള ഭാഷൽ ഭാഷ അറിയുന്ന ഒരാളാ ആ സ്ഥലത്ത്. വെച്ച് കണ്ടുമുട്ടി കൈഞ്ഞ അവരു ആയിട്ട് ഒരു പ്രത്യേക കൂട്ടായിരിക്കും. അതാണ് നമ്മളെ മലയാളികൾക്ക് ഭാഷയോടുള്ള ഒരു പ്രിയംന്ന് പറയുന്നത് അതൊക്കെ ഉള്ളത് കൊണ്ടാന്ന് നമുക്ക് നമ്മളെ മലയാള ഭാഷ. കൊണ്ടുവരുന്ന ആൾക്കാരോട്. ഒരു പ്രത്യേക ഇഷ്ടവും കൂട്ടൊക്കെ തോന്നുന്നേ. നിങ്ങൾക്ക് ഇതുപോലെ വേറെ എന്തൊക്കെ ഭാഷ അറിയാം. മലയാളം കൂടാതെ നിങ്ങൾക്ക് എന്തെല്ലാം ഭാഷ. ക്ഷ്യ അറിയകാ
നമ്മൾ പൊതുവേ ഇവിടെ മലയാളം തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നെ ഇപ്പോ സ്കൂളിലൊക്കെ പോയിട്ട്. ഇപ്പോഴത്തെ സ്കൂൾന്ന് പറയുന്നത് മൊത്തം എന്തായി ഏമ് എല്ലാം കൂടി കലർന്ന് എല്ലാം മിക്സ്ഡ് ആയിട്ട് പഠിപ്പിക്ന്ന്ണ്ട്. വെറു ഒരു മലയാളം മാത്രം ആക്കിയിട്ടൊന്നും ഒതുക്കുന്നില്ല. കുട്ടിളൊക്കെ സ്കൂളെല്ലാം പോയിറ്റ്. പുതിയ അറിവുകള് നേടുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മള് നമ്മുടെ മാതൃഭാഷയെ മറന്നു പോകുന്നുണ്ടോ എന്ന്. നമുക്ക് തോന്ന്ണ്ട്. സ്വന്തം അമ്മയെപ്പോലെയാന്ന് മാതൃഭാഷ ന്നല്ലേ പറഞ്ഞു വെര്ന്ന്. മറ്റു പല അറിവുകളും നേടുന്നതിനോടൊപ്പം നമ്മുടെ സ്വന്തം ഭാഷ. നമ്മള് സ്നേഹിക്കണം. കാരണം നമ്മള് ചിന്തിക്കുന്നത് പോലും നമ്മളെ മാതൃഭാഷയിലാന്ന്. സ്വപ്നം കാണുന്നത്. നമ്മുടെ മാതൃഭാഷയിലാണ്. അത് നഷ്ടപ്പെടുത്തിയാ നമ്മുടെ ത നിമ തന്നെ നഷ്ടപ്പെട്ടു പോല്ലേ അപ്പൊ ഈ പുതിയ പുതിയ ഭാഷകളെല്ലാം. ആ നമ്മളെ മക്കള് പർണു തൊടങ്ങി കയ്ഞ്ഞാല്. നമ്മളും നമ്മളെ പഴയ ഭാഷയെ ക്കെ മറന്നു പോയി തൊടങ്ങ്ന്ന്ണ്ട്. നമ്മളു പുതിയ പുതിയ ഇംഗ്ലീഷ് പോലുള്ള ഭാഷയിലൊക്കെ ഏ സംസാരം തൊടങ്ങി അങ്ങനെ ആയി വെരുന്നുണ്ട്.
അതെ അതെല്ലാം ശെരിയാ പക്ഷെ നമ്മളും മലയാളം മാത്രം. നമ്മൾ ഈ ബാക്കി ഭാഷ ക്കെ പഠിക്കുന്നെ നല്ലെന്ന് അതൊക്കെ നമ്മളെ ശക്തിയ കാരണം കേരളത്തിനേക്കാൾ ഇപ്പോ ജോലിന്റെ അവസരങ്ങളൊക്കെ വരുന്നത് പൊറന്നാ കിലാന്ന് ന്നേരം പിന്നെ നമ്മുക്കാടെ പോയി ജോലി ണ്ടാക്കാനും പണം സമ്പാദികക്കെ ചെയ്യണ്ടെക്കല് നമ്മള് അവരുടെ ഭാഷ അറിയണോം. എന്ന് വെച്ച് നമ്മള് നമ്മളെ മലയാളത്തിനെ മറന്നോണ്ട് അവരെ ഭാഷ അറിയണോന്നല്ല നമ്മള് നമ്മളെ മലയാളത്തിനെ പൂള് ഊർത്തോണ്ട് ബാക്കി ഭാഷയൊക്കെ പഠിക്കാ ന്നാലെ അത് ഭാഷ പഠിക്കാ ന്നെര് നമുക്കൊരു ശക്തി കിട്ടുന്ന പോലെന്ന്. പിന്നേ നിങ്ങക്ക് എന്താ യിതെല്ലാം കേട്ടിട്ട് തോന്ന്ന്നേ?
ഭാഷ അറിയാണ്ട് നമ്മള് ഇപ്പൊ നമ്മള് മലയാളം കൊണ്ട് മറ്റൊരു നാട്ടിൽ പോയിക്കഴിഞ്ഞാല് നമ്മക്ക് ആട്ത്ത ഭാഷ അറിയില്ലെങ്കില് നമ്മളെന്തായി? ഒന്നും അറിയാത്ത ആളെപ്പോലെവും ഓഹ് ഓഹ് ഓന്നൊരു പഠിപ്പോ വിദ്യാഭ്യാസോ ഒന്നും ഇല്ലാത്ത ആളെ പോലെ ന്ക്കേണ്ടി രും അതൊണ്ട് ഇക്കാൽത്ത് ആഹ് എല്ലാരും എല്ലാ ഭാഷയും പഠിച്ചിരിക്കണം ആഹ് അതാന്ന്
നമ്മളെ കേരളത്തി തന്നെ ഇപ്പൊ ന്താ റയാ? പതിനാല് ജില്ല ണ്ടെങ്കില് പതിനാല് ജില്ലയിലുള്ളവര് ഉപയോഗിക്കുന്നത് ഒരു ഭാഷയാണ് മലയാളം പക്ഷെ അവര് മലയാളം പറയുന്നത് വിവിധ തരത്തിലാണ് ഇപ്പം നമ്മള് കണ്ണൂർക്കാരാണെങ്കില് നമ്മള് വേറെ ഒരു നട ല്ലെ കോഴിക്കോട് ങ്ങാനു പോയി വിചാരിക്കാ. അപ്പൊ നമുക്ക് കണ്ണൂർക്കാരെ കോയിക്കോടെക് കോയിക്കിന് കോയിക്കോട് കാരെ ഭാഷം നമുക്ക് മൻസ്സിലാവൂല. ഓര് പറയുന്നത് മലയാളം തെന്ന്യ പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
അതെ അത് ഏ ഒരു മലയാളാണെങ്കിലും അതിന് പലേ മോഡേൽല്ലായിട്ട് സംസാരിച്ച് തൊടങ്ങ്ന്ന് ണ്ട് ഇപ്പോ ഓരോ ഇപ്പൊ കാസർകോഡ് പോയിക്കഴിഞ്ഞാ ഒന്ന് കോഴിക്കോട് പോയിക്കയിഞാ ഒന്ന് കണ്ണൂര് പോയാല് ഒന്ന് അതാന്ന് ഇപ്പത്തെ അവസ്ഥ. അപ്പോ നമ്മള് ഇനി ഈ മലയാളും വിട്ട് അത് പല വിധത്തിലും പഠിച്ചു കി നീറ്റ് മ്മള് പൊറത്തേക്ക് പോയി കഴിഞ്ഞാല് അവടെ തമിഴായിരിക്കും. അതും അതും നമ്മള് പഠിച്ചെട്ക്കണം. അപ്പൊ ഇനി നമ്മുക്കോ ഇത് നമ്മളായിറ്റില്ല പണ്ടത്തെ ഇതില് ഒറ്റ ഒരുരിതും പിടച്ച് നിന്ന് ഒരു ശൈലിയില് മാത്രം സംസാരിച്ചു വന്നതൊണ്ട് ഇനി നമ്മളെ മക്കളീം അതുപോലെ ആക്കരുത് ന്നാന്ന് എന്റെ അഭിപ്രായം.
അതെ പക്ഷെ നമ്മള് തന്നെ ഇപ്പൊ പഠിക്കനായിക്കോട്ടെ മക്കളെയൊക്കെ ആയക്കുമ്പോ ഈ ഹോസ്റ്റൽ അങ്ങനെയൊക്കെ നിന്ന് പഠിക്കുന്ന നോക്കള അവിടെ വേറെ കുട്ടികള് വരുമ്പോൾ അവര അവരുടെ ഭാഷ ഷയായിട്ട് മാറ ചെയ്യുന്നേ എല്ലാ ഭാഷയും കൂടി കലറുക ചെയ്യുന്നേ വേറെ നാട്ടിലുള്ളെ കുട്ടികള് അവരെ കൂടെ പഠിക്കാൻ വരൊക്കെ ചെയ്യുമ്പോ-
അതെ അങ്ങനെ നമ്മളെ പോയി നിക്കുന്ന മക്കൾ എന്താന്ന്ണ്ട്- നമ്മളെ ഭാഷേനൊപ്പോ ആ മലയാളം തന്നെ പല ശൈലിയിലും അവര് ഇന്ന് സംസാരി ക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് കേട്ടിട്ട് എന്താവും നമ്മളും അങ്ങനെ തനിയ തനിയ അയിലേക്ക് മാറി വരുന്ന് അങ്ങനെയല്ലേ ഇപ്പൊ നടക്കുന്ന്-
അതെ നമ്മള് പിന്നെ നമ്മുടെ ഒരേ രീതിക്കുള്ള ഭാഷ കൊണ്ടു പോവാനും മലയാളവും മറക്കാണ്ടിരിക്കാനും വേണ്ടിയിട്ടുള്ള ബുക്ക് പത്രംക്കെ വായിക്കുക അന്നേരം നമ്മുടെ നമ്മുടെ മലയാളത്തിനെ എപ്പോഴും ഓർ ഓർത്തോണ്ടിക്കും നമുക്ക് നമ്മളെ മലയാളത്തിന് നമ്മള അത്ര പെട്ടന്നൊന്നും മറന്നു പോകുല നിങ്ങള് ഇങ്ങനെ പുസ്തകല്ലാം വായിക്കാറുണ്ടാ-?
ആഹ്, നമ്മളവടെ നമ്മള് വലിയ ആൾക്കാർക്കായാലും പത്രോ അങ്ങനെ വാരികകളെല്ലോ കൊണ്ടാൻട്ട് വായിക്ക്ന്ന്ണ്ട്. ആഹ് അപ്പൊ മലയാളം നമ്മളെ ഭാഷ അമ്മളെ മക്കക്കെത്തിച്ചൊട്ക്കാൻ വേണ്ടിട്ട് നമ്മള് ബാലരമ അങ്ങനെള്ള ബു ആഹ് കുട്ടിക്കഥകളൊക്കെള്ള ബുസ് തകങ്ങൾ അവരിക്കും വാങ്ങി കൊട്ക്ക്ന്ന്ണ്ട്. അതോടപ്പിപ്പോ എ വെറും മലയാളം മാത്രം പോരാന്ന്ള്ള ഉദ്ദേശ്ത്തോടെ ഏ ഇംഗ്ലീഷുള്ള ബുക്ക് പത്രങ്ങളും ബുക്കുകളു അതും കുട്ട്യള്ക്ക് എത്തിച്ചോട്ക്ക്ന്ന്ണ്ട്. പിന്നാ ആം കൊർച്ച് വെല്തായി കയ്ഞ്ഞാല് ഇത് മാത്രം പോരാ ഈ ഭാഷേനെ കൊണ്ട് ഇവിടെ നിന്നിട്ട് ഈനെ കൊണ്ട് മാത്ര ആവൂലാ ഇവര്ക്ക് പൊറത്തേക്ക് പോണ്ടേന്ന്ള്ള രീതിക്ക് ആ അവരെ പൊർത്ത് സ്ഥലങ്ങളിലെല്ലാം ജോലിക്കെല്ലാം അയച്ച് ആട്ന്ന് പുതിയ പുതിയ പാ ഭാഷയെല്ലാം പഠിക്കാന് ഇവരെ പ്രോത്സാഹിപ്പിക്ക്ന്ന്ണ്ട് ഇപ്പോ.
അതെ നമ്മടെ നമ്മടെപഴേ ആൾക്കാര്ടെ പുസ്തകെലാ വായിക്കുന്നെയിരിക്കും ഏറ്റവും നല്ലെ ഇങ്ങനെ എഴുത്തച്ഛൻ ബഷീർ അവരെയൊക്കെ ബുക്ക് വായിക്കുന്നായിരിക്കും ഏറ്റവും നല്ലെ കാരണം അവര് പണ്ടത്തെ നമ്മളെ തനി നാടൻ മലയാളായിരിക്കും അവര് ആ ബുക്കിലു എഴുതിട്ടുണ്ടാവാ. ത് വായിക്കാനും ഒരു രസാന്ന് എന്ന നമുക്ക് നമ്മളെ ഭാഷ നന്നായിട്ട് ങ്കില് അത് പെട്ടെന്ന് മൻസ്സിലാക്കാൻ പറ്റും
ഷെ പഴേ മലയാളോ ആ ഇന്ന് നമ്മള് സംസാരിക്കാന്ന് ച്ചാ പണ്ടത്തെ ആ തനി മലയാളത്തിന്റെ അതിനു ഒരു മീനിങ്ങ്ണ്ട് അർത്ഥണ്ട് അത് നമ്മക്ക് പഠിച്ചെട്ക്കാനു ബുദ്ധിമുട്ടായിരിയ്ക്കും. ഇന്നത്തെ കാൽത്ത്ള്ളവര്ക്ക് നമ്മളെ മലയാളും പണ്ട ത തനി മലയാളും തമ്മില് അതിനും ഏ ഈ പല വിധത്തിലർത്ഥം വെര്ന്നത്. അർത്ഥം വെര്ന്ന പോലെയാണ് നമുക്കയ് മൻസിലാക്കി എട്ക്കാൻ ബുദ്ധിമുട്ടല്ലേ
ദാ ആ ബുക്ക് കൂട്തലായിട്ടും വായിച്ചു വെരുന്നവർക്ക് അതെല്ലെ എളുപ്പേരിക്കും. അവർക്ക് പെട്ടെന്ന് അത് മനസി സിലാക്കാൻ പറ്റൂ
ആഹ് ഇപ്പല്ലാരും അതിന് വേണ്ടിട്ട്ന്നെയാന്ന് ശ്രമിയ്ക്ക്ന്ന് പിന്ന്യാന്നെച്ചാല് ഇപ്പൾത്തെ സ്കൂൾന്നും നമ്മുക്ക് എല്ലം പഠിച്ച് കിട്ട്ന്ന്ണ്ടല്ലോ
ഇപ്പഴത്തെ കാലത്ത്ന്ന് വെച്ചാ ഇംഗ്ലീഷ് അറിയാം കേരളക്കാർക്കെന്നെ മലയാളികൾ ഇംഗ്ലീഷ് അറിയാന്നൊക്കെ വിചാരിച്ച് അവരെ രക്ഷിതാക്കൾക്കെല്ലാ അതൊരു വെല്യ അഭിമാനം പോലെയാന്ന്. നമ്മള് നമ്മളെ ഭാഷ്യെ മറന്നിച്ച് ഇംഗ്ലീഷ് പഠിക്ക്യോ അതിലഭിമാനം കൊള്ള്ന്ന തില്ല. കാര്ണം നമ്മള് മലയാളികളല്ലേ
മലയാളികളെന്നെ പ്പൊ മലയാളികള് പിന്നെ ഇംഗ്ലീഷ് പഠിപ്പിയ്ക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശ്യവും വേറെയാന്നല്ലോ. ആഹ്, അത് മാത്രം പോരാന്ന്ള്ള ഉദ്ദേശ്ത്തോടെയാന്ന് അവരിങ്ങനാ പഠിപ്പിക്കാൻ ഇപ്പഴ്ത്തെ മാതാപിതാക്കള് ശ്രമിക്ക്ന്ന്. അതോണ്ടെന്നെ പിന്നെ അതും വേണ്ടാന്ന് വെക്കാ പറ്റൂല
ഇപ്പോ വിദ്യാലയങ്ങളിലെല്ലോ എല്ലാ ഭാഷ്യും പഠിപ്പിക്ക്ന്ന്ണ്ട്. ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഹിന്ദി ആയിക്കോ മലയാളായിക്കോട്ടെ പക്ഷെ ഈ പത്താം ക്ലാസൊക്കെ കഴിഞ്ഞ് പതിനൊന്നിലൊക്കെ എത്തുമ്പോ പിന്നെ ഈ മലയാളന്ന്ള്ള ഭാഷ്യങ്ങ് പുസ്തകത്ത്ന്ന് വെരെ ഇല്ലാണ്ടാ പിന്നെ അവര് പഠിയ്ക്ക്ന്ന ഭാഷ എന്തൊക്കാന്ന് വെച്ചാ ഇംഗ്ലീഷും ഹിന്ദിയും ആന്ന്. എന്നേരം അവടെ തൊട്ടേ മലയാളത്തിനെ ഒഴിവാക്കി വെര്ന്നോല് ഇപ്പഴ്ത്തെ കാലഘട്ടത്തില് കൂടുതൽ എല്ലാവാരും മലയാള ത്തിനെ മർന്നോണ്ടിരിയ്ക്ക ചെയ്യ്ന്നേ. നമ്മള് നമ്മളെ ഭാഷയെ സംരക്ഷിക്കാന്നൊക്കെ പറയുന്നത് നമ്മളെ ഉത്തരവാദിത്തല്ലേ നമ്മളത് മറക്കാൻ പാ ടില്ലാലോ
ആഹ്, അതുകൊണ്ട് പിന്നെ നമ്മള് എന്തെയ്യാ നമ്മള് സർക്കാറ് സ്കൂൾള് തന്നെ കുട്ട്യള ആ അധികായിറ്റും ചേർത്ത് പഠിപ്പിയ്ക്കാൻ ശ്രമിക്ക്യ. അവട്ന്നാന്ന് കൂട്തലും നമുക്ക് മലയാളത്തിന് മുൻ